ആഹ്
ആഹ് ഇതാരാ?
പിന്നേഹ്
ആഹ്
ഒരു മിൻറ്റേ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
ആഹ്
ആഹ് എന്തുണ്ട് വിശേഷങ്ങള്?
സുഖം എന്തോ കഴിച്ച്
നമ്മള് രാ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണി ആയിരുന്നു സൺണ്ടേയല്ലേ. ന്ന് ഞായറാഴ്ച്ചായോണ്ട് ഹ് ഈ ഹ് ഹ് ഓ ഞായറാഴ്ച മി ക്ക വീട്ടിലും ബിരിയാണിയന്നെ എന്നുവച്ചാ അ ന്ന് എല്ലാരും വീട്ടിലൊക്കെ നിക്കുവല്ലേ.
യാ അത് സ്പെഷ്യൽ ഡേ വന്നെ അല്ലേ. ആ പെ സ്പെഷ്യൽ ദെവസല്ലേ ആ ആ ഒണ്ട് ഓ ഞങ്ങളിവിടുന്ന് മാറ്‌വാണേ ഞങ്ങളിന്ന് ഏ വീട് മാറുവാ
ഓ ആണ്‌ റെന്റിന് താ വാടകക്ക് താമസി
ആ വാടകക്കായിരുന്നു അപ്പൊ പുതിയ വീട്ടിലോട്ടിന്ന് മാറി.
ഔ നല്ല കാര്യാ മഴയായോണ്ടുള്ളത് ആ പഠിച്ചോണ്ടിരിക്ക മക്കള്
ആണോ ആ
വീട് ഈ മാറുന്ന സമയത്ത് മഴയൊക്കെ ആകുമ്പോ അങ്ങ് ബുദ്ധിമുട്ടാ
ആ അതാണ് ആ ഇവ്ടെ മഴ കാരണം മിസ് സാ സാധനങ്ങളൊക്കെ വണ്ടീക്ക് കയറ്റിക്കൊണ്ട് പോകാനൊക്കെ പാടാണ്
ഓ ഹൊ ഹോ ആ ആ ആ തെരക്കൊക്കേണ് ആ
അങ്ങന്നെണ്
പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ?
ആ ഞങ്ങളീ അടുത്ത് ഏ ദൃശ്യം ത്രീ ഒക്കെ കണ്ടു
ആണോ പാട്ട് സിനിമ പാട്ടൊക്കെ ഇഷ്ടണോ?
ആ പാട്ടിഷ്ടാണ് ഞങ്ങൾ എ ഏ പ്രൊഫഷൻ് എ ഞങ്ങൾടെ ജോലി പാട്ടാണ്.
ആന്നോ ആ എനിക്കാണെ പാട്ട് കേക്കുന്നതെ കേക്കുന്നെ ഇഷ്ടാ. അല്ലാതെന്റെ ഈ അടിസ്ഥാന കാര്യങ്ങൾ. പാടാനൊന്നും അറിയത്തില്ല കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മെലഡീസൊക്കെ. ആഹ് പിന്നെ ഇഷ്ട്ടാ ഓഹ് നിങ്ങളിപ്പോ അന്നേരം ഒരു പാ പാട്ട് ടീച്ചറാണല്ലേ?
ആഹ് പാട്ട് ടീച്ചർ ആണ് ആഹ് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പാട്ട് തന്നെയാണ് ജോലി. ആഹ് അതെ ആഹ് ഹസ്ബന്റും ഭർത്താവും മോനും പാട്ട് പാടുന്നുണ്ട് ഏഹ് ഭർത്താവ് കീബോർഡിസ്റ്റ് ആണ് ആഹ് അതായത് ഏഹ് പിന്നെ ഗാനമേളെയൊക്കെ നടക്കൂലേ അപ്പൊ അതിന് ആഹ് കീബോർഡ് വായി
അറിയാ അറിയ ല്ലെ കൈ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സംഭവല്ലേ ആഹ് ആഹ് അറിയ അറിയ ആഹ്
ആരൊക്കെ ഇണ്ട്
വീട്ടില് ഭർത്താവും അമ്മ രണ്ട് മക്കള്
ആഹ് ആ എനിക്കും ഭർത്താവും രണ്ട് മക്കളും അമ്മയും അ അച്ഛനൊക്കെ നേരത്തെ മരിച് പോയി.
ആണോ മക്കളൊക്കെ പഠിക്കാണോ?
ഓൺ ണെ ജോലി ചെയുന്ന മോള് ജോലി അന്വേഷിക്കുന്നു ആഹ് ആ താ
ആഹ് യാത്ര യൊക്കെ പോവാറുണ്ടോ?
ആഹ് ഞങ്ങള് കഴിഞ്ഞ മാസം ഞങ്ങള് ഏഹ് ചെയ്ൻ ഏഹ് ഇവടെ മദ്രാസ് ൽ പോയായിരുന്നു അവിടെ ഒരു വിളയരാജയുടെ ആഹ് പാട്ടിന്റെ ഏഹ് ഇത് കാണാൻ ണാനായിട്ട് പോയി അപ്പൊ ആഹ് നമ്മള് നേരിട്ട് നമ്മള് ടി വി ടിവിയിലൊക്കെ കാണുന്നതല്ലേ ഉള്ളൂ ത് നേരിട്ട് പോയി കാണാം പറ്റി അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ആഹ് അതിന് പോയി അപ്പ ഇപ്രാവ ഞങ്ങക്ക് ഒരു ങ്ങേ ഓരോരോ ഞങ്ങക്ക് എന്തോ പിന്നെയും പിന്നെയും കാണണം ന്ന്ള്ളെ പൂതി
കോതിയല്ലേ ആഹ് അല്ല ഇളയരാജ്യലൊക്കെ ബ ഇളയ രാജ്യ പ്പന്നാലാന്തി
ആഹ് നാലാംതി പോകുന്നുണ്ട് നാലാം തിയതി അന്ന് ഇളയ രാജടെ ഷോയാണ് പ്രോഗ്രാമല്ല ആഹ് ദേവെടെ പാട്ട്കള് ഉൾപ്പെടുത്തിട്ടുള്ള ഒര് താ അപ്പ നമുക്കിഷ്ടോള്ള സബ്ജക് ട്ട് നമ്മളെ ഇഷ്ടെള്ള വിഷയം സംഗീതമായ
ആയതുകൊണ്ട് നിങ്ങള് അത് ഇൻട്രസ്റ്റ്ടെ പോകുന്നു ആഹ് അല്ല പണ്ട് ണ്ട് കാലത്ത് ഹിറ്റ് പാട്ടുകളെല്ലാം ഇളയ രാജയുടെല്ലായിരുന്നോ?
ആഹ് അതാണ് അതാണ് നമ്മള്
ആഹ് അങ്ങനെ പാട്ട് ഫാമിലിയാണ്. ഓ അപ്പൊ സ സ് വീട്ട്ല് സംഗീതമാണ് ഒണക്ക് ഈ ഫ്രീ ടൈമിലൊക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ നിങ്ങള് പാട്ടാണ് വീ ട്ട്ല് ല്ലേ ആഹ് രസാണല്ലോ അന്നേരം
ആഹ് നല്ല രസാണ് നമ്മള് നമ്മളെ ജീവതം തന്നെ അങ്ങനെ ഒഴുക്കിപ്പെട്ടി ഇങ്ങനെ പോവാണ് നല്ല ഏട്ടനൊക്കെ ച്ചി ടെൻഷനോക്കെ ഉണ്ടെങ്കെ ആഹ് നമുക്ക് എന്തെങ്കിലും ഏഹ് വെഷമങ്ങളൊക്കെ വെരു മ്പ നമ്മള് ആ ഒര് ആഗ്രഹം ഉണ്ട്
ആ അതൊക്കെ കുറച്ച് സ സാമ്പത്തികമായിട്ട് ട്ടുള്ള ആ അതുകൊണ്ട് നമ്മള് ഇപ്പം വലുതായിട്ടൊന്നും ആ പ്രോഗ്രാം നടത്തുന്നല്ലാതേ അത് സുഖായിട്ട് ചെയ്യാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല.
ആഹ് ഹാ ഹാ പിന്നെ ഈയെ ഈ പോയി ചെയ്യും. അല്ല ഇതിനൊക്കെ ഒരു സീസൺ അല്ലേ, ഉണ്ടല്ലേ ഈ ഉത്സവം ക്കെ ആവുമ്പോഴല്ലേ നല്ല സേ ഈ ഗാനമേളക്കൊക്കെ ആ ഉത്സവം.
ആ അങ്ങനെയും ഒണ്ട്. ആ പിന്നെ ഈ ആ അത അത് ഉത്സവ ഉത്സവകാലം വന്ന് കഴിഞ്ഞാല്. ആ ന്നെ പിന്നെ ഉത്സവ പ്രോ ആ ന പരിപാടികളായിരിക്കും. ആ ആ അപ്പൊ പിന്നെ ഈ ഓണം അങ്ങനെയൊക്കെയുള്ള ഏഹ് ഓ ഒരോ ഓ ഇതുണ്ടല്ലോ ആ സമയത്ത്, അത് ആ കല്യാണത്തിനൊക്കെ നടക്കുന്നുണ്ട് ആ കല്യാണത്തിൻ പിന്ന പിന്നെ ഫ്യൂഷൻ ആയാലും ആഹ് ആഹ് അങ്ങനെ തലേ ആ അതിനെ പോലെ ആ അങ്ങനെയൊക്കെ കിട്ടാറൊണ്ട്.
ആ ഈ ഉത്സവം ആവുമ്പം പിന്നെ റെസ്റ്റ് ഇല്ലാത്ത പരിപാടി ആയിരിക്കും അല്ലേ.
ആഹ് ഉത്സവ കാലൊക്കെ ആയിക്കഴിഞ്ഞാല് ആ നമുക്ക് കുറച്ച് കൂടുതൽ പ്രോ പരിപാടികൾ കിട്ടും.
പരിപാടി കിട്ടും എന്ന് വെച്ചാ രാത്രി ഉറക്കം പോലും ഇല്ലാതല്ലെ പോവും വരിയുയൊക്കെ ചെയ്യണ്ടേ? രാത്രിയിലല്ലേ കൂടുതലും ഈ പരിപാടി ഉം
ഞങ്ങള് ഈ അമ്പലങ്ങളില ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പൂജകളും പൂജകളും അതും വന എഴുന്ന ളത്ത് അങ്ങനെ അതിന്റെ ഘോഷയാത് അതെല്ലാം കഴിഞ്ഞു വരുമ്പം വരുന്ന സമയത്തുള്ള ടൈമിലും ആയിരിക്കും. ഈ പ്രോഗ്രാം പരിപാടി ചെയ്യാൻ സാധിക്കാ. അങ്ങനെ വരുമ്പം നമ്മക്ക് ത് ലേറ്റായിട്ടേ തൊടങ്ങൊള്ളൂ ആഹ് അപ്പൊ പിന്നെ ഒറക്കൊക്കെ കണക്കാണ് അപ്പൊ പകല് കെടന്നൊറങ്ങും. അതാണ് അ ആഹ് കാരണം നമ്മക്ക് പ്രോഗ്രാം നേരി ഏഹ് ഈ പരിപാടി നേരത്തെ തീരണോന്നൊക്കെ പറഞ്ഞാലും ആഹ് അവ ഈ ആഹ് അമ്പലങ്ങളിലൊക്കെ ഭേ ആഹ് ഞാ ഓളത്തില് നീണ്ടു പോകുന്ന മാത്രല്ല ഈ അമ്പലത്തിലെ ഏഹ് ന്നാ ഓരോ കർമ്മങ്ങളൊക്കെ ഒണ്ടല്ലോ ഓരോ ആഹ് ആവരുടേതായ ആയ ഓരോന്ന് പൂജകൾക്കൊക്കെ സമയങ്ങൾ നീണ്ടുപോകും.
ഓഹോഹോ
ഒരു ഒ ഒരമ്പലത്തി നടക്കുന്ന ആഹ് പ്രോ ന്നെ ഉത്സവ ഉത്സവപ്പരുപാടിയില് മാക് ക്സിമം എത്രത്തോളം പ്രോഗ്രാമുണ്ടോ അത്രത്തേയി അത്രത്തോളം അതായത് പിന്നെ കച്ചേരി ഗാനമേള പിന്നെ ഡാൻസ് ഇപ്പൊ കൈകൊട്ടിക്കളി
ആഹ് ഇപ്പം കൈകൊട്ടിക്കളിടെ ഒരു ട്രെൻഡാണ് ഉത്സവത്തിന്
ആ അപ്പൊ ഇതെല്ലാംകൂടി ഉൾപ്പെട്ത്തിവര്മ്പോ ആ ന സമയം നീണ്ട്പോവും നീണ്ടു പോകുമ്പം ആ അതെല്ലാവർക്കും നീണ്ട്പോവും
എല്ലാവർക്കും നീണ്ടു പോയ് എനിക്ക് എനിക്കീ ഗാനമേളെടെ അവസാനത്തെ ഭാഗം കാണാൻ ണാ ഭയങ്കര്ഷ്ടാ ഈ അടി ടിച്ച്പൊളി പാട്ട്കളും ഡാൻസും മിക്സെയ്തു ഡാ ചെയ് ചെയ്നായിട്ട് ചങ്ങല പോലുള്ളൊര് സോങ്ങ്ണ്ടല്ലേ അ നമ്മക്ക ത്ര ആധികാരികമായിട്ട് പറയാനറിയത്തില്ല നിങ്ങൾക്കാവുമ്പോ അറിയാല്ലത് ആ അങ്ങനെ അതൊക്കെ കേൾക്കാ ഭയങ്കരി ഷ്ട്ട ഇപ്പംപിന്നെ ഒര് എല്ലാ പെണ്ണുങ്ങൾക്കൊര് സ്റ്റേജ് ആണുങ്ങൾക്കൊര് സ്റ്റേജ് ഡാൻസ് കളിക്കാൻ ങ്ങനെല്ലേ പണ്ടൊന്നും പെണ്ണുങ്ങളൊന്നും ഡാൻസ് കളിക്കത്തില്ലാ ര്ന്നല്ലെ ഇപ്പം ആ ആ ആ ആനന്ദിക്കാന്നുള്ള പ്രായാെന്നും ഒരു പ്രശ്നല്ല ഇപ്പ നല്ല പ്രായള്ളൊവരും എല്ലാ ല്ലാരും ഡാൻസ് കളിക്കുന്നതാണ് എനിക്കും അത് കാണാൻ പോവുമ്പം കളിക്കണോന്ന്ണ്ട്
ടീവിക്കൂടെ കാണ്ന്ന സിനിമാകള് അതെല്ലെങ്കില് ഈ ടീവീല് ആ പാട്ടിന്റെ തന്നെ ഏ ഷോള വെര്ണല്ലോ അതൊക്കെ ആ അതൊക്കെ കൊണ്ട് സാധാരണ ആൾക്കാർക്ക് വരെ പാ ട്ട് കളെ കുറിച്ച്ള്ള ബോധമാെണ്ട് ആ എങ്ങനെ പാടാ എങ്ങനെ പാടണം എന്നൊക്കെയുള്ള ബോധങ്ങളുണ്ട് പ്പതുകൊണ്ടവര് നേ നേരിട്ടിത് കേക്കാം ക്കുമ്പോ അവർക്കത് ആ പിന്നെ അത് കൂട്തല് പേ ആ ആ ആ കൂട്തലവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതാ ആ അതുകൊണ്ട്തന്നെ അവര്ടെ മുമ്പില് തെറ്റായിട്ടൊന്നും പാടികൊട്ക്കാൻ പറ്റത്തില്ല
അ ത് ആ ആ റിയാലിറ്റി ഷോ യിൽ ജഡ്ജസ് വന്ന് ഓരോ പാട്ടിനെ കുറിച്ചും പറഞ്ഞ് കേട്ട് കേട്ട് ട്ട് ആളുകളെല്ലാം അയ്നെ കുർച്ച് അറിയാൻ പറ്റും
അവര്തന്നെ ഈ പെന്നെ ഈ കമന്റുകളിര്ന്ന് പറയും ആ ആ അവ്ടെപോയി ഇവ്ടെ പോയി അവ്ടെ സാചര്ന്നില്ല ഇവിടെ ല്ലാന്നൊക്കെ പർഞ്ഞ് അവര് രണ്ടേരും പറയും അപ്പൊ അത്കൊണ്ട് അത്രയും പെട്ടെന്ന് നന്നായിട്ട് പാടാത്തവർക്കൊന്നും പോയി പാടാം പറ്റത്തില്ല
ഓ അത്രയും നമ്മള് ഹാഡ് വർക്ക് ചെയ്യണല്ലേ കഠിനാധ്വാനം ചെയ്തേ പോവാൻ പറ്റൂ ഉം
ആ അതാണ് അതാണ്
ആ പ്പൊ അ അവർക്ക് ആ ശെ ശെരി ഓക്കെ
ശെരി ഓക്കെ താങ്ക് നന്ദി